കേൾക്കണ്ടോ
ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
ചായൊക്കെ കുടിച്ചോ
ചായത മുടിച്ച് എല്ലാ പണിയും ഇങ്ങ ഇങ്ങനെ ഇരിക്കത ഹലോ ആഹ് കേൾക്കുന്നില്ല ആഹ് ചായയല്ലാം കുടിച്ചു
എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്
പത്തിരി റോട്ടി
പത്തിരിയോ
റോട്ടിയോ റട്ടി
ഒറോട്ടി ഇത്തിരി ഒറക്ക പറയോ?
റേഞ്ച് കിട്ടല് കൊറവാന്ന് ഒറോട്ടി
ഓറോട്ടി ആഹ് ഇപ്പൊ കേട്ടു
ആഹ് ഈടെ റേഞ്ച് കുറവാ ഇപ്പം വല്യ മഴ വന്നന് കാറ്റും മഴയും അന്നേരം അധികം റേഞ്ച് നമ്മള ഇടെല്ലൂ വല്യയ മഴയും വല്യയ കാറ്റും പള്ളിയും ബ്ട്ട് വരുമ്പന്നെു പൂള്ളേർ പറഞ്ഞ നാളെ സ്കൂള് ഉണ്ടാവുല്ല
ആഹ് സ്കൂളാണ് അതാണ് മെയിനല്ലേ ഞങ്ങൾക്ക് ഇ പ്രറാശ്യം ലീവൊന്നു ഇണ്ടായിരുന്നില്ല ഇങ്ങനെ അങ്ങനെ കാര്യായിട്ടുള്ള മഴയൊന്നുല്ലല്ലോ
ഓ രണ്ടുന്നട്ടം കിട്ടി ന്റെ ഇന്ന് ഉസ്താദു പറഞ്ഞുരൂ നാളെ ചിൽപ്പം മദ്രസ ഉണ്ടാവില്ല അവധി പ്രഖ്യാപിക്കും
ഓഫ്‌ പിള്ളേരുടെ ഭാക്യം ആഹ് നമ്മളൊന്നും പഠിക്കുമ്പോ ഒന്നും ഇങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ലെ നമ്മൾ ഇത്ര നനഞ് ചീഞ്ഞിക്കെ സ്കൂളി പോയി
ആഹ് നനഞ്ഞിട്ട് വെള്ളൂറ്റിച്ച നടരിക്ക ആഹ് അന്നൊരു പണ്യ
റ്റ്ന്ന് ഉണങ്ങാനായിട്ട് എന്തോം അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കല ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട്
ഫാനും ഉണ്ട് ഇപ്പൊ ആരും നടക്കന്നുല്ല വണ്ടിയില എല്ലാവും പണ്ടത്തെൊക്കെ കാലായിട്ട് വരാറ്റം പോയി ഇനി സ്കളേ പോകില്ല
അതന്നെ ഇപ്പന്ന് പറയുമ്പോ പിള്ളേർക്ക് സുഖാണ് ജസ്റ്റ് ആഹ് വണ്ടിൽ കേറി പോയാ മതി നമുക്ക് നട പൊ അങ്ങനെ നടക്കല ഒന്നും വേണ്ട എന്നാലും അവർക്കൊക്കെ മതിയാ
ഒരുസം നടന്നുന്ന് പറഞ്ഞാൽ തന്നെ നടക്കയില്ല
ആഹ് ഭയങ്കര മടിയാ വയ്യ
നടക്കാനെ
തിരിച് വരുമ്പോ ഇവിടെ അടു തന്നെ വരും വണ്ടി എന്നാലും തിരിച് വരുമ്പഴ് നമ്മലാരും ചെന്നില്ലെങ്കി പറയാം പറയും ഭയങ്കര പരാതിയാണ് മെയ് ഞങ്ങള് ബാഗും തൂക്കിയാണോ വന്നത് അത് ഇതന്ന് പറഞ്ഞിട്ട്
ആഹ് പാട് പുസ്തകുണ്ട്പ്പ മ്മൾ പഠിക്കുമ്പോ അങ്ങനെയൊന്നും ഇല്ലല്ല വെവ്ക്കാൻ ആഹ് ഭാരം എന്തെ അന്നേരം ശിവൻകുട്ടിയെങ്കില് ഭാരം കൊറക്കുംന്ന്ർഞ് ഇപ്പൊ ആരും കൊർ ച്ചിട്ടൊന്നും കാൺഇല്ല കൊറേ കൊർക്കുന്നറി ഇപ്പം കൂടുതലാന്ന് എല്ലു എടുക്കും വാണം ഉം ഒന്നും എടുക്കാണ്ടുല്ല
ഇവർക്ക് ടൈം ടേബിളാണ്
ആഹ് ടൈം ടേബിള്ന്നെന്നെ ഒരു വിഷയന്നെ എല്ലോ ഒര് ഒരു ഏഴ് വിഷയമുണ്ട് അങ്ങനെ അതന്നെ എടുക്കുമ്പൊ പോണ് ണ്ടോ
ആഹ് ചെല ദിവസം എല്ലാ ബുക്സുണ്ടാവും നല്ല പാടാ പിന്നെ വാട്ടർ ബോട്ടിലും ലഞ്ചും കൂടി ആവുമ്പോ നല്ല പാടാ ല്ലേ നല്ല ലേറ്റാവും അങ്ങന
അവര് ഇവര് പഠിക്കുന്ന സ്കൂൾൾല് ഭക്ഷണോണ്ട്
അവർക്ക് ഫുഡ്ണ്ടല്ലേ ഇവിട്ത് പ്രൈവറ്റ് സ്കൂളാണ് അപ്പൊ ഫുടൊന്നും കിട്ടൂല ആഹ് കൊണ്ടു പോണം രാവിലെ അതുകൊണ്ട് ആ ഒരു തെരക്കായിരിക്കും ഇപ്പ ആ ഇത്തിരി ഫ്രീ ആണ് ചെറുതൊരു ഒരു കുട്ടിയും കൂടി ഉണ്ട് കുഞ്ഞ് ഒന്നര ഒന്നേ മുക്കാല് വയസ്സ്
ഒർക്കാ
ഓ
ഒർക്കാമോ മോളാ
ആഹ് ഓളൊർക്ക്ണ്
ഓഹ് പണിയെല്ലൊര്ങ്യാ വീട്ട് പണിണ്ടാവൂലേ
ആഹ് ആഹ് അതൊക്കെ അടിച്ച്വാരി കഴിഞ്ഞ്ട്ട്ണ്ട് തുണിപ്പന്ന് വെയ് ലായോണ്ട് തുണി വിരിക്കലും അലക്കലൊക്കെയാണ് കറിക്കൊന്നും കിട്ടീട്ടില്ല ചോറടപ്പത്ത്ണ്ട് അങ്ങനായിട്ടിരിക്ക് ചോറായിട്ടില്ല ആ അട്പ്പത്ത്ണ്ട് പിള്ളേർക്ക് കൊടുത്ത് വിട്ണോണ്ട് തലേന്ന് തള്പ്പിച്ചൂറ്റിറ്റാ രാവിലെ കൊടുത്തൂടാ നടക്കൂല ചെർതിനെട്ടൊണ്ട്
കറീ അന്നേരം മാണ്ടയ്നി ചോറിന് കൊടുക്കുമ്മൊ നല്ല കറിയും മാണ്ടേ സാമ്പാറ് പോൽത്തെല്ലാം
രാവിലെ കൊടുത്ത് വിടുമ്പളോ അവർക്ക് അങ്ങനത്തെ സാമ്പാറ് പച്ചക്കറികളൊന്നുഷ്ടല്ലാ തിന്നൂല കൊടുത്തുവിട്ടാല് ഇല്ലല്ല ചിക്കൻ ഒന്നും അലൗടല്ല എഗ് വല്ല പ്പോഴൊക്കെ കൊടുത്ത് വിടാ ഇവർക്ക് സോയാബീൻ ഫ്രൈ ചെയ്ത് കൊട്ക്കും പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് കൊടുക്കും കോളീഫ്ലവറ് ഫ്രൈ ചെയ്ത് കൊടുക്കും ബ്രിഞ്ചാൽ അങ്ങനത്തെ ഫ്രൈഡ് ഐറ്റംസ് മാത്രേ ഇഷ്ടള്ളൂ അപ്പൊ കൊർച്ച് ഓയിൽല്ല് ഈഹ് ശാലോ ഫ്രൈ പോലെ ചെയ്ത് കൊടുക്കും
കോളിഫ്‌ളവർ വേങ്ങ്യ ങ്ങള് ഫ്രൈ ആക്കും നമ്മ പൊരിക്കലാ തിന്നാൻ മാണ്ടി ചായക്ക് കോളിഫ്ലവർ ഫ്രൈ ആക്കിയാ രസോണ്ടാവും
ആഹ് രസണ്ട് ഇവർക്ക് വയങ്കര ഇഷ്ട്ടാണ് പിള്ളാർക്ക് ചൂടോടെ കഴി ക്കണം നല്ല മസാല ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം ആഹ് കടലപ്പൊടീല് പൊരിക്കത് ബജി അല്ലാണ്ട് ഇങ്ങനെ കഴിക്കും ഫ്രൈ ചെയ്ത് വെറു ഇതേ മസാല തേച്ച് നമ്മള് മീനൊക്കെ പൊരിക്കൂല്ലേ അതുപോലെ ചെയ്യും ആഹ് അപ്പ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ് ചുമ്മറ്റി മല്ലിയെലയും ഒക്കെ കൂടെ അരച്ചിട്ടാണെങ്കില് നല്ല ടേസ്റ്റ്ണ്ടാവും
ഓഹ് അങ്ങന എന്തെങ്കിലും ഇങ്ങനെ മുക്കിറ്റ് നെയ്യ്ലെന്നെ പൊരിക്കണാ അല്ലെ മീൻ പൊരിക്ക്ന്നൊലെയാ പൊരിക്കണ്ടേ നെയ്യിലെന്നെ പൊരിക്കണോ അല്ലെങ്കില് മീൻ പൊരിക്ക്ന്നെ പോലെപൊരിക്കണ്ടൂ
നെയ്യിലോ
ആഹ് വെളിച്ചെണ്ണേലങ്ങനെന്നെ ഇട്ടിട്ട് പൊരിക്കണ അത്
ആഹ് വെളിച്ചണ്ണയില് അല്ലെങ്കി ഓയിൽല് എന്ത്‌ വേണെങ്കിലും പൊരിക്കാ നെയ്യ് അങ്ങനെ യൂസ് ചെയ്യാറൊന്നുല്ല നെയ്യ് ക്ക ഭയങ്കര എക്സ്പൻസീവല്ലേ നെയ്ച്ചോറ് ബിരിയാണിക്കൊക്കെ മാത്രം നെയ്യെടൊക്കൊള്ളൂ പിന്നെ വല്ല സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കറി ക്ക ഹസ്ബൻ് കുക്ക് ചെയ്യാണെങ്കില് അങ്ങനെക്കെ എടുക്കും അല്ലാതെ നെയ്യ് യൂസെയ്യലില്ല കുഞ്ഞന് കൊടുക്കാനൊക്കെ യൂസ് ചെയ്യും പഴം വയറ്റാൻ യൂസ്
ആഹ് ഞമ്മ നെയ്യ് അങ്ങനെ ഉപയോഗിക്കില്ല ഓയലെന്നെയൊ മ് നെയ്യ് ആഹ് പിന്നെ കോഴീനെ പൊരിക്കുമ്പം അമ്മ മറിക്ക്യെണ്ടേ
കോഴീനെ
കോയീനെല്ലോം പൊരിക്കുമ്പോ നെയെട്താ പിന്നെ മറിച്ച് മറിക്കല്ലേ ചെയ്യാ അമ്മള് എന്തോര് കളർ വന്നിട്ട് ഓയലാവുമ്പം പ്രശ്നൊല്ലല്ലാ അത്ര പൈശല്ലെ ള്ളൂ
അതെന്നെ
ഞാൻ ഓയിലിലെന്യ ആക്കല് ഞാൻങ്ങനെ എന്തെങ്ങും പുള്ളോർക്ക് പച്ചക്കറിയൊന്നും ഇഷ്ടല്ല ഓൽ
ഇവിടാന്നറയുമ്പോ നമ്മൾ ഇതന്നെ യൂസ് ചെയ്യ വെളിച്ചെണ്ണേണ് മെയിനായിട്ട് ഓയിൽ ഇപ്പങ്ങനെ വാങ്ങിച്ചെരാറേയില്ല ഓയില് കൊള്ളൂലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചെരൂല നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് പോലും ഇപ്പം ഇങ്ങൻത്തെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ പൊരിക്കാൻ നല്ലത് ഓയിലെന്നാണ് വെളിച്ചെണ്ണ പെട്ടെന്ന് അത് കുടിക്കും പിന്നെ ഒന്നുണ്ടാവൂല്ല
അയിന് വെല കുറഞ്ഞിറ്റ്ലെ വെളിച്ചെണ്ണക്ക് നൂ ഇര്ന്നൂറ്റയ്മ്പത് ആറ്റയ്ല്ലെ
വെല കൊറഞ്ഞോ
ആഹ് ഞമ്മൾ ഇന്നലെ ഇര്ന്നൂ
അത്രൊക്കെയായല്ലേ ആഹ് ഹാ ഇക്കാക്ക പറഞ്ഞ് ഹസ്ബൻന്റ് പറഞ്ഞ് നാ പ്പരൂപ അമ്പരൂപേടെ വ്യത്യാസത്തിന് എന്തിനാണീ വെഷം വാങ്ങി കഴിക്കണെന്നും പറഞ്ഞോണ്ടും
പൈസ ഉണ്ടല്ലോ. നൂറ്റി എഴുപതിലേ ഒരു നൂ-
ഓയിൽ നൂറ്റിയമ്പത് നൂറ്റിമ്പതൊക്കെ ഉണ്ടല്ലോ. അപ്പോ പിന്നെ ഒരു നൂറ് രൂപയുടെ ഡിഫറൻസ് ഉള്ളൂ പക്ഷെ ഇത് പെട്ടെന്ന് തീരും നമ്മൾ യൂസ് ചെയ്യുമ്പോ. അത്രയാ പ ശാലോ ഫ്രൈ ചെയ്തിട്ടൊക്കെ ആകും അപ്പോ അങ്ങനെ ഞങ്ങള് കുറച്ച് ദിവസം നിന്ന് പിള്ളേര് ബാക്കിയുള്ള കറിയൊക്കെ കഴിക്കുകണെങ്കിൽ ഇത്ര വെളിച്ചെണ്ണ ഒന്നും ആവില്ല.
ഉം വേഗം സ്കൂൾ വിടുവാ നിങ്ങളടെ അവിടെ.
ഓ.
വേഗം സ്കൂൾ വിടുവാ.
വേഗം വിടും നാല് കാലൊക്കെ ആവുമ്പോ. എത്തു ഇവിടെ അത് കഴിഞ്ഞാ പിന്നെ മദ്രസ.
ഓ വൈകുന്നേരം മദ്രസ.
ഓ വൈകുന്നേരം മോൾക്ക് മോനക്ക് രാവിലെയാണ്. നാലാം ക്ലാസ് ആണ് മ-
ആറാര മുതലാ നിങ്ങളയ അവിടെ.
അവിടെ ആറര മുതൽ രാവിലെ ആറര മുതൽ വൈകി- വൈകുന്നേരം നാലര മുതല് നാലരക്കൊന്നും പോവില്ലട്ടോ നാലരക്കൊക്കെ എത്തുള്ളൂ വൈകുന്നേരം ഇല്ല അല്ലേ. വൈകുന്നേരം ഇല്ലാത്തതാ നല്ലത് പിള്ളേർക്കൊരു റെസ്റ്റ് കിട്ടൂല്ലേ. അല്ലെ വന്ന് സ്കൂൾ വീട്ട് വന്ന്
ക്ക് ആറര മുതൽ ഏഴര വരെ ചെറിയ കുട്ടികൾക്ക് ഏഴര മുതൽ എട്ടേ മുക്കാൽ വരെ.
ഇരാവിലെ ആറര മുതൽ ഏഴര വരെ അല്ലേ.
ആഹ് വലിയകുട്ടികൾക്കല്ലോ ഒന്ന് അഞ്ച് മുതൽ ഏഴര മുതൽ എട്ടേ മുക്കാൽ വരെ.
രാത്രിയാ.
ആഹ് ഏഹ് ഏഹ് പകല്
ആഹ് അപ്പൊ സ്കൂളില് പോണ്ടേ?
സ്കൂൾ പത്ത് മണിക്ക് അല്ലേ.
ആഹ് ഇവിടെയൊക്കാന്ന് പറയുമ്പോ എല്ലാവരും- സ്കൂളിൽ പോണ കൊണ്ട് എല്ലാവരേും സ്കൂൾ ബസ്സക്കെ നേരത്തെ വരും. അതുകൊണ്ട് മോന് ഒക്കെ എഴകാലന് തന്നെ വരും മദ്രസന് പിന്നെ- ആഹ് അപ്പൊ കൊഴപ്പില്ല പത്ത് മണിക്കൊക്കെ ആണെങ്കിൽ കൊഴ- ല്ലോ ഇത് വൈകുന്നേരം മദ്രാസ ഉള്ളത് ഭയങ്കര പാടാണ്. ഒന്നാമത് പിള്ളേര് സ്കൂളിൽ പോയി ടയേർഡ് ആയി വരായിരിക്കും. അവർക്ക് ഒരു റെസ്റ്റും ഉണ്ടാവില്ല. അപ്പൊ തന്നെ പോവണ്ടേ. ആഹ് എഴുതാനും ഉണ്ടാവും സ്കൂളിലത്ത് ഉണ്ടാവും മദ്രസയിലത്തെ ഓതാനും. ഉണ്ടാവും മദ്രസ കഴിയുമ്പോ വരുമ്പോ അപ്പൊ പിന്നെ എഴുതാനും പഠിക്കാനും ഇരിക്കണം. നല്ല പാടാണ് പിന്നെ റെസ്റ്റില്ല പിന്നെ ഉറങ്ങാറായി അങ്ങന
വേഗം ഉറങ്ങും ചെയ്യും.
അഹ് വേഗം ഉറങ്ങി പോവും ആഹ് കാണുമ്പോ- രാക്ക് വന്നു ഒന്ന് കളിക്കാൻ പോലും പറ്റാണ്ടേ ആഹ് ഇനിപ്പ ആഹ് ഇനിയിപ്പോ മൂന്നാം നാലാം ക്ലാസ് ആവണം അങ്ങനെ രാവിലെ ആയി കിട്ടണമെങ്കില് ഇനിയിപ്പോ ര- രണ്ട് കൊല്ലം കൂടി ഇങ്ങനെ തന്നെ പോണ്ടവരും.
ഓ നാലാം ക്ലാസ് വരെ രാവിലെ വൈകുന്നേരം-
ഓ.
വൈന്നേരം.
ആഹ് നാലാം ക്ലാസ്സ് മുതല് രാവിലെയാണ് അതാകുമ്പോള ഇപ്പോണ് ആറ് കാലൊക്കെ ആവുമ്പോ ഇവിടുന്ന്- പോയിട്ടുണ്ടെങ്കില് ഒരു എഴകാലാ കുമ്പോ വിടും ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞാല് ബസ് നേരത്ത് വരും ഏഴേ അമ്പത ആവുമ്പോഴേക്കും ഏഴമ്പ പത്തഞ്ചൊക്കെ ആവുമ്പോ ബസ് വരും അപ്പൊ പിന്നെ നമ്മള് നേരത്തെ വിടാൻ പറഞ്ഞാ ഏഴേകാലാവുമ്പോ വിടും ഇപ്പൊ ഒരു ഒരു മുക്കാ മണിക്കൂറോക്കെ ജസ്റ്റ് ഇരുന്നാൽ മതി
ഉം ആദ്യം ഒമ്പത് മണിക്കാ വിടല്. ഏഐ ഇപ്പം വിടാൻ പറഞ്ഞിട്ടാണ് എട്ടേ മുക്കാൽന്‌ വിടും.
ആഹ് ഒമ്പത് മണിക്കൊക്കെ വിട്ട് കഴിഞ്ഞാ എപ്പോ വിടാനാ ഈ പ്രൈവറ്റ് സ്കൂളൊക് ക്കെ ആവുമ്പോഴാണ് പെടണെ ഗവൺമെന്റ് സ്കൂൾ പിന്നെ കുഴപ്പല്ലല്ലോ നമുക്കെ പോരുന്നപ്പോ ഒമ്പതേ മുക്കാലൊക്കെയാവുമ്പോ എത്തിയാ മതിയവിടെ
ആഹ്
ഇവിടാന്ന് പറയുമ്പോഴ്‌ പാടാണ് ആണല്ലേ
ഞാ കൊർച്ചഴിഞ്ഞിട്ട് തെര് തെരക്കില്ലാതേരം പറയ്
സമയായിട്ടില്ല എട്ടേ മുക്ക എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ
ഓഹ് അത്രേ ആയിട്ടുള്ളൂ
കൊറച്ച് കൂടിയുണ്ട്
ഇല്ല അതൊന്നും ആയില്ല ചോറ് മാത്ര ആയിറ്റുള്ളൂ ഇനി അതിന് കറി കണ്ട് പിടിക്കണ്ടെ കൺ
കറി കണ്ടുപിടിക്കണംന്നു കറിക്ക് ഒന്നും കിട്ടിയില്ല അല്ലേ
മീന് ഭയങ്കര പൈഷോലൂ മത്തിക്കല്ല നാനൂറ്‌ പോലും കിട്ടു, മത്തിക്കെല്ലാം നാനൂറ് അയിലേക്കെല്ലാം അഞ്ഞൂറാെന്ന്ന്ന് പറഞ്ഞല്ലോ പറയുന്ന കേട്ട് ഏഹ് ആഹ് ഇന്നില്ല പോലും നമ്മ കൊണ്ടുവരും രാവിലെ എട്ട് മണിയ ആകുമ്പോ ഒരാൾ വണ്ടി കൊണ്ടുവരും
ആഹ് ഇത്രയും വിലക്കൊക്കെ എങ്ങനെ വാങ്ങിച്ച് കറി വെക്കാനാ ലേആ പൈസ ഉണ്ടെങ്കിൽ നമ്മള് വിചാരിക്കും വല്ല ചിക്കൻ വാങ്ങി കഴിഞ്ഞാല് രണ്ട്
ചിക്കനും ഉണ്ടുവില നൂറ്റിയമ്പത്റുപ്യ ബീഫിനും ഉണ്ട് വല ഒറ്റടിക്ക പോലു നൂറുപ്യ കൂടീന് ബീഫിന്
എത്ര രൂപയാണ് അവിടെ ബീഫ് ഒക്കെ
ഈടെ മുന്നൂറ്റി മുപ്പതുള്ളത് ഇപ്പം നാനൂറ്റി മുപ്പതാക്കി
നന്നൂറ്റി മുപ്പത് ആഹ് ഇവിടൊക്കെ അങ്ങനെ തന്നെയാ നാനൂറ്റിക്കാ നാനൂറ്റി അമ്പതൊക്കെയാ തോന്നുണു കറക്റ്റ് അറിയില്ല ഹസ്ബൻഡ് ആ വങ്ങിചോണ്ടുവെരല്
മുന്നൂറ്റി മുപ്പതാണ് ഇപ്പൊ ഇന്ത്യേ മിഞ്ഞാനാറ്റം ന്യൂസ് പറയുന്നുണ്ട് ബീഫിന് ഒറ്റടിക്ക് നൂറു രൂപ കൂട്ടും
ഉഫ് പടച്ചോനെ എങ്ങനെ ജീവിക്കൂന്നാവോലെ എല്ലാത്തിനും വില കൂടാണ്
ആഹ് ജീവിക്കാനൊന്നും കയ്യില്ല
സാധാരണക്കാർക്ക് ജീവിക്കാനാണ് പാട് ഉം ഉം ഇതില് ഫ്രീ ആക്കിട്ട് കാര്യമില്ലല്ലോ പ്രിയദർശിനി കിട്ടി അതു കാര്യല്ല നമുക്ക് ജീവിക്കാൻ വേണ്ടത് ബസ് മാത്രല്ലല്ലോ ഏഹ്
ഇങ്ങളട ബസ്സില്ലെ പ്രിയദർശിനി
ഇവിടെണ്ട് ബസ്ണ്ട് നമുക്ക് ജീവിക്കാൻ അതല്ലല്ലോ വേണ്ടത് ഇത്തിരി അത്യാവശ്യ സാധനങ്ങൾക്കല്ലേ ഇതിനൊക്കെ ഒന്ന് വില കുറച്ച് തന്നായിരുന്നെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്
ഗ്യാസിനെല്ലാം കുറച്ചാ നല്ലത് ആഹ് ആഹ്‌ അത് കൊറച്ചിന് കിട്ടീന
ഗ്യാസിനോ അത്യാവശ്യായിട്ടുള്ള സാധനങ്ങൾക്കും കുറച്ചാൽ മതി ഡെയിലി യൂസ് ചെയ്യണ വെളിച്ചെണ്ണ ഗ്യാസ് ഇതൊക്കെ കുറച്ചാൽ മതി അതന്നെയല്ലേ സന്തോഷം എല്ലാ വീ ട്ടർക്കത് യൂസ്ഫുൾ ആവും ഇത് ഇപ്പോ ജോലിക്ക് പോണവർക്ക് സുഖം
ആഹ്‌
ഈ ജോലി ഇല്ലാതിരിക്കണ നമുക്കൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുല്ല
മോന്ദ്യാമം വറുതെ ഇങ്ങനെ പണിയെല്ലാം ഒരുക്കീട്ട് ആദ്യേ ഈട്ത്തന്നെ ഇരിക്കും
ആഹ്‌ നമുക്കിപ്പൊ പ്രിയദർശിനി കയറി എവിടെ പോവാനാ ഉം സാധനം വാങ്ങാനായിട്ട് പൈസ തന്നാ മതിയാരരു ന്നു
വെറുതെ ബസ്സിലിരുന്നിട്ട് അങ്ങോട്ട്
വെർതെ ബസ്സിലിരുന്നു അങ്ങോട്ടും ങ്ങോട്ടും പോകാനാ അറിയല്ല ഇതൊന്നും വേണ്ടില്ലായിരുന്ന് പ്രിയ ദർശിനി ഒരു ബാ ണ് മറ്റേ പ്രൈവറ്റ് ബസ്സുകാർക്കും അതൊരു പണിയായല്ലേ
അടില്ല സമര നിന്നില്ലാറഞ്ഞേ കാസർകോട് അങ്ങത്തന്
ക്കും പണിയാ ഓട്ടോക്കാർക്കൊന്നും ഓട്ടുവില്ല ഇവര് ചേച്ചിമാരൊക്കൊന്ന് കേറണേ ഇല്ല ബസ്സില് നമ്മള് പ്രൈ എവിടെങ്കിലൊക്കെ പോകുമ്പോ പ്രൈവറ്റ് ബസ്സില് നമ്മള് കേറുമ്പഴേ ചേച്ചിമാരൊക്കെ വെയിറ്റ് ചെയ്യ്ണേണ് അപ്പ കണ്ടക്ടർ ഇന്ന് കളിയാക്ക്ണ്ട് കേറാണ്ട് നി ക്കണാണ്ടില്ലേ ന്നൊക്കെ പർഞ്ഞിട്ട്
ഓ ഒരാൾ കറാണ്ട് നിൽക്കന്ന് കണ്ട നമ്മക്കല്ലാം അന്നരം നാണക്കടല്ലേ
ആഹ് കേരൂല്ല അവര് അവര് പ്രിയദർശിനി കാത്ത്ക്കണ് പത്തെങ്കി പത്ത്ന്ന് വിചാരിച്ചിട്ടായിരിക്കും നിസ്സാര പൈസല്ലേ ഉള്ളൂ ബസ്സിന്‌
നഞമ്മളെല്ലാ ആ സാധാ ബസ്സിലന്നെ അങ്ങനെയൊന്നും കാത്ത്ക്കൂല നമ്മ ഏതാ മുന്നില് വന്നന് അയിനങ്‌ കേറിക്കോളാംന്നല്ലാണ്ട്
ടൈം നമുക്കില്ല പക്ഷെ ഈ ഡെയിലി പോണർക്ക് അതൊരു ലാഭം ആരിക്കുള്ളൂ അപ്പ ഇപ്പൊ ന്യൂസില് കണ്ടന്ന് ഇതിപ്പോ ഒരു ച ചിട്ടി പോലാക്കന്ന് പിങ്ക് ചിട്ട്യോ അങ്ങനെ എന്തോ അപ്പൊ ഈ പൈസ ലാഭിക്ക്ണത് അവർക്ക് ചിട്ടിയിൽ ചേർന്നിടാ
ഓഹ് ഓ അവർക്ക് രാവിലെ പണി പോകുന്നല്ലാം ബസ്സിപോകന്ന് പൈശേം കൊടുത്തിട്ടില്ല ശമ്പളം കിട്ടുമ്പോ പ്പതി വസിന് കയ്യുവല്ലേ
അതന്നെ അവരങ്ങനെ നോക്കണ്ടാവൊയ് വീട്ടിലേക്ക് ഇത്തിരി വൈകി എത്തിയാലും വേണ്ടില്ല ബസ് പക്ഷെ ഇ